എന്തൊക്കെ ശേഷം ആഹ ഹലോ
ആഹ കേക്കുന്നില്ലേ
ആഹ കേ ുന്നു എന്ത് പറയും ഉ
ഉം
വീട് വാർത്ത കഞ്ഞോ
ആഹ വീട് എന്റെ പണൊക്കെ ഏകദേശം കഴിയാനായി വർപ്പൊക്കെ കഴിഞ്ഞപ്പോൊ ഉ ഇപ്പൊ പിന്നെ എ വച്ചാ വീടൊക്കെ പണിയാണെങ്കിൽ ആഹ രണ്ടു നേരം കുറേ വ ദിവസ വർക്ക് വരണ്ടല്ലോ കാരന ചരിച്ചിട്ടും പിന്നെ കൊറെ ഫ്ലാറ്റ് ആയിട്ടും അങ്ങനെയൊക്കെ ഉള്ള ഓരോ മോഡലല്ലേ
ഓ തീർച്ചയായും അത് ശരിയാണ് ഇപ്പോഴത്തെ വീടുകള് പറഞ്ഞാല് ഒരു ഏറ്റവും ടറസിന്റെ മുകളില് ഒരു ഹോളൊക്കെ ഇണ്ടാക്കിയിട്ട് അതിന്റെ ആ സൂര്യ വെളിച്ചടിയിലേക്ക് എത്തുന്ന രീതിയിലും അതുപോലെ, തന്നെ ഇപ്പോ വീട് കാണാൻ പറ്റാത്ത രീതിയിലാക്ക ഫുള്ള് ലൈറ്റ് ങ്ങോണ്ടപ മൂടിയിട്ടും പിന്നെ ഫ എന്താ ഫൈബർ ഫുള്ള് ഫൈബറൂം കാരം ഫുള്ള് അത് കല്ല്കൊണ്ട ഉണ്ടാക്കിരിക്ക മനസ്സിലാവൂല അങ്ങനത്തെ ഒരു കാലാണ് അതായത് ഫുള് ഫൈബരും ഇങ്ങനെ കോട്ടീ ഇട്ടിട്ട് ഫുൾ ടൈൽസ് ഇട്ടിട്ട് മേല് ഭാഗവും ടറസിന്റെ മോ ഉള്ളിൽ വരെ ടെൽസ് കാണാൻ സാധിക്കും അതെ
ഉം ഇപ്പൊ എത്രയൊക്കെ വീട് ഭംഗിയാക്കാ ൻ പറ്റുവ അത്രയും ഭംഗിയൊക്കെ ഇപ്പത്തെ ജനങ്ങള് തയ്യാറാണ് അതിന് എത്ര പൈസ മുടക്കി യാലും വെട്ടില്ല എന്താലും വേണ്ടാല്യന്ന് ഉള്ള മയിന്റ്ലാണ്പ്പോ വീട്ന്ന് അത്രീ ഞ്ഞ അത്രേം ഉയർന്നാ ത്തിട്ടും അതിനെ എങ്ങനെയൊക്കെ ഇനതിരിയലയിട്ടും അത് കൊടുംബർക്ക കൊടുത്ത് നല്ല ഭംഗിയാക്കേണ്ട ഒരു അവസ്ഥയാണ് പക്ഷെ എങ്ങനെയൊക്കെ വെ ച്ചക്കിന്താക്കിയാലും പണ്ടത്തുള്ളരു ഓട്ട് ഓട് വീടിലോ ഓല വീടിലോ കിടക്കുന്ന സുഖം ഇപ്പത്തെ വീട്ടില് കിട്ടില്യ കാരണം അത് എന്ന് പ പറഞ്ഞ ഒരു പ്രത്യേകതര ഒരു സുഖന്നു ചൂടായാലും ചൂട്ണ്ടാവില്ല. നല്ലൊരു തണുപ്പ് നൽകിട്ടും അങ്ങനെക്കെ ഒരു വിടെനു ഇപ്പത്തെ വീട്ടുള്ളിലൊന്നും കെടക്കൂല്ല കാരണം ഈ ടെറസ് വിടൊക്കെ ഈ സിമെന്റും. പഴം ചൂടായ വീടിന്റെ ഉള്ളന്നെ ആകൊരു ചൂടും ഒരു ശ്വാസം കിട്ടാത്തക്ഷ അവസ്ഥ പോലെ തോന്നും
ക്ഷ അത് വളരെ ശരിയാണ് ഇപ്പോഴത്തെ കാലഘട്ടതിലാത് ഫുള്ള് വാർപ്പ് കൊണ്ടായത് കൊണ്ട് തന്നെ സിമ്മന്റ് കൊണ്ടായത് കൊണ്ട് തന്നെ വളരെരെ ബുദ്ധിമുട്ടാണ് ഇപ്പോഴൊക്കെ ഒരു വീടിന്റെ ഉള്ളിൽ കിടക്കണങ്കില് ഒരു മിനിമം നല്ല അടിപൊളി ഫെനോ അല്ലെങ്കിൽ ഒരു ഏ സിയോ വേണം ഏറ്റവും എന്താ നിർണ്ണായകമായ കാലഘട്ടം എന്ന് പറഞ്ഞപ്പോ എ സിയുടെ ആണ് എ സി ഇണ്ടങ്കിലു ഇപ്പൊരു റൂമില് ചൂട് കാലങ്ങളി ല് കിടാക്കാൻ സാധിതാ പണ്ട് കാലങ്ങളിലന്ന് പറഞ്ഞാല് പണ്ട് കാലങ്ങള ഓട ആയാലും ആയാലും മഴക്കാലമാണെങ്കിൽ അവ അതിന് അതിനനുസരിച്ച് അത് ബിൽഡ് ചെയ്യും അതായത് നല്ലവണ് അതിനെ സൂക്ഷിച്ചു കൊണ്ട് മാറ്റുകയും പിന്നീട് അത് വേനൽക്കാലമായാൽ അത് അതിലേക്ക് വല്ലാതെ ശ്രദ്ധിക്കില്ല കാരണം അപ്പോ അവർക്ക് അത് ആഹ് മഴ പെയ്ത് മഴ പെയ്തന്റെ ആഹ് കുളിർമ ആഹ് ഓലൽ നിന്നായാലും ഒടൽ നിന്നായാലും നമുക്ക് വളരെ കുളിറ്മ ഏകുന്ന ഒരു എന്താ സാഹചര്യത്തിലാണ് നമ്മൾ യാത്രികളിലെല്ലാം ഒറങ്ങാറുള്ളത് നിങ്ങ വി ട്അങ്ങൻത്തെ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് പോയിട്ടുള്ളതല്ലേ.
ഓ അവിടെക്കെ കൊറെേ വീടുകളുണ്ടായിന്നു അങ്ങനെ ഓട് വീടായിട്ടും ഓല വീടായിട്ടും ഒക്കെ കാരണം ആഹ് ഒരു വീടക്കൊക്കെ ചേറിചെല്ലുമ്പോക്കന്നെ ഭയങ്കര തണുപ്പും ഒക്കെ ഞങ്ങൾ ന്റെ തറവാട് ഓട് വീടായിരുന്നു പക്ഷ ഒരു വീടിന്റെ ഉള്ളിൽ കിടക്കുന്ന സുഖ സുഖന്നും ഞങ്ങൾ പിന്നീട് കയറ്റിയ വീനുള്ളിണ്ടാവില്ല കാര്ണം ഇന്റെ വീട് തണുപ്പായിട്ടും കാറ്റുള്ളി കടക്കും നല്ലൊരു ഇതായിരുന്നു ഇപ്പന്ന് പറഞ്ഞാൽ വീട് ആകെ അടച്ച് കൂട്ടിയിട്ട് ജനലൊക്കെ അടച്ചിട്ട് വല ഹോളൊന്നും വെക്കലല്ലോ കാരണം എ സി നിർബന്താണലോ അപ്പൊ ഏ സി വെക്കാൻ വേണ്ടിട്ട് ഒക്കെ അടച്ചിട്ട് ഒരു ഇതാണല്ലോ ഒരു ഫീലാണല്ലോ പണ്ട് ആഹ് വീട്ടിലൊ കെടക്കാൻ എന്തൊരു സുഖായിരുന്നു പിന്നെന്ന് പറഞ്ഞ എല്ലാവരും വീട് വാർപ്പാക്കുമ്പോ ഒരു വീട് മാത്രങ്ങനെ അപ്പൊ നമുക്ക് ഒരു മോശായി തോന്നൊള്ളു നമ്മളെ വീട് മാത്രം ഓട് അപ്പ മോ മോശാണ് ആ ഒരു മൈൻഡില് ഇപ്പ എല്ലാവരും തന്നെ ഓട് വീടും ഓലവീടും ഒക്കെ മാറ്റി വാർപ്പിലേ ഈലു എത്തി എത്തിച്ചിട്ടുണ്ട്
അവർഞ്ഞ ശരിയാണ് ഇപ്പോ നമ്മുടെ അഴുത്തുള്ള വീട് ആഹ് അടുത്തുള്ള വീട് രണ്ടു നെല ആയിട്ടുണ്ട് അപ്പൊ നമുക്കും അ അവള് നമ്മുടെ ഭർത്താവിനോടൊ അല്ലെങ്കി നമ്മു ടെ കുടുംബങ്ങളിലൂടെ നിർബന്ധിച്ച് നമ്മളരു വീട് ലോൺ എടുത്തിട്ട് നമ്മൾ വീട്കയറ്റി അതി ആഗോഷു പക്ഷെ പിന്നീട് കുറ കാലയങ്ങൾക്ക് ശേഷമാണ് മനസ്സിലാവുക ഈ ഒരു ഗമയൊന്നും ഉണ്ടായിട്ട കാര്യമില്ല ആ പഴയ വീടിന്റെ അത്ര ഒരു സൗകാര്യമൊന്നും പുതിയ വീട്ടിലില്ല ആ ഒരു സന്തോഷി ങ്ങള ഒന്നുമില്ല പഴവീട്ടൽന്ന് പറഞ്ഞാല് ഒരു ചെറിയരു വടക്കിണിയിൽ എല്ലാം ഒതുങ്ങിക്കൂടി ഉണ്ടായിരുന്നു ഇപ്പോഴാണെങ്കിൽ വ വടക്കണി വേറെ പിന്നെ സോ കേേസിന് വേറെ സ്ഥലം ഹാള് ഡൈനിംഗ് ഹാള് വേറെ ഭക്ഷണം നഴിക്കാൻ വേ പിന്നെ പാണ്ട് കാലങ്ങക്ക് ഒരു റൂമിലായിരുന്നു എല്ലാവരും കെടന്നിരുന്നേ പക്ഷെ ഇപ്പോത്തെറു കാലഘട്ടത്തില്ൽ ഒരു റൂമില് ഒരാള് അ അതിന് വേണ്ടിട്ട് ഒരു ഫാന് അത് അവർക്ക് മാത്രം ഫാാന് അതുകൊന്ന ഇപ്പഴത്തെ കറണ്ട്റ് ബില്ാണെങ്കിലും വല്ലൊരു കുതി ു കയറിക്കൊണ്ടിരിക്കുകയാണ് ചു ച്ചു കേറികൊണ്ട് ഇരിക്കയാണ് ഇപ്പോഴത്തെ കറണ്ട് ബില് എല്ലാം കൊണ്ടും നമുക്കൊരു ബുദ്ധിമുട്ടാണ് ഒരു ഒരു ഭാഗ അന്ന് നോക്കുകണെങ്കിൽവെള് വ ബദ്ധിമുട്ടും മറ്റൊരു ഭാഗത്ത്‌ നിന്ന് നോക്കുകയാണെങ്കിൽ അത്യാവിശ്യം കുഴപ്പമില്ലാത്ത സൗ കര്യമാണ് നമുക്ക് ലഭിക്കുന്ന ന്നത്
ഉ അത് വളരെ ശരിയാണ് കാരണം ഇപ്പോ നൊക്കെപ്പെട്ട വീട് എത്ര കടങ്ങളായാലുംവേണ്ടില്ല വീട് വീട് ഭംഗിയാക്കണം അതിനന് എത്ര കടം വാങ്ങി പൈസൊക്കെ ചെിലവാക്കാനും ഇപ്പഴത്തെ ജനങ്ങൾ തയ്യാറാണ്. മറ്റുള്ളവരു മുന്നില് മോശമാവരുത് വീട് നോക്കിയിട്ടായിരിക്കും നമ്മളെ വിലയിരുത്തുക. വീട് നന്നാവണം അത് വാർപ്പ്ന്നെ വേണം. പറ്റുന്ന മാതിരില്ല മോഡലുകള് മോഡല് ആക്കണം എന്നൊക്കെുള്ളരു ചിന്തയാണ് തന്നെ തന്നെ ഇപ്പൊ അവര് വീടിന്റെ ഉള്ളി കറണ്ട്റ് ബില്ലിന തന്നെ നമ്മൾ അധ്വാനിചതിന്റെ കഴി പകുതി കാശ്കെ കൊടുക്കേണ്ടര അവസ്ഥയാണ് നെസ്ഇല്ലാതെകെ ാൻ പറ്റില്ല പിന്നെ ഈ ലൈറ്റ് വെച്ചിട്ടും എത്ര എല്ലാ ഭാഗത്ത കൂടി എൽ ഇ ഡി ആയിട്ടും മറ്റ് ലൈറ്റ് ആയിട്ടും അങ്ങനെയൊക്കെ വെച്ച് ആ ലൈറ്റുകൾക്കും ഒക്കെ നല്ലൊരു സംയം കറണ്ട് ബില്ലായിട്ട് തന്നെ കൊടുക്കേണ്ടി വരും ഇങ്ങനെ വല്യ വീട് ചെറിയ വീട് നിൽക്കുന്ന ഒരു സമാധാനവും സന്തോഷവും നമുക്ക് ഇര് വലിയ വീട്ടക്ക്െത്തുമ്പോൾ കിട്ടുന്നില്ല. ഞാര ഇത് മാനേജ് ചെയ്യാൻ തന്നെ നമ്മളെ കൊണ്ട് എത്തൂല്ല അതൊക്കെ ഒരു ബാഗത്തെന്ന് അ ടയ്ക്ക് തൊടച്ച് തൊടച്ച് വ ചെയാനോ അ വീടൊന്ന്ക്ളീൻ ചെയ്യാനോനമ്മളെകൊണ്ട് സാധിക്കൂലഅപ്പൊ ഞമ്മളും മനസി തായിതന്നെ തകരും തകർന്നൊര അവസ്ഥആയിപ്പോം അങ്ങനെവല്യവീടു ക്ലീൻ ചെയ്യാൻ എന്നെ കൊണ്ട് സാധിക്കനില്ലല്ലോ മറ്റേവീടൊക്കെഞാൻ എത്ര ഭംഗിയിലെ കൊണ്ടടന്നിരുന്ന എന്നൊക്കെ ഉള്ള ഒരു അവസ്ഥ ആവും
തീർച്ചയായത് നീപറഞ്ഞെ വളരെ ശരിയാണ് ഒരു സാധാരണക്കാരനായ ഒരാള് തന്റെഅ ആ മാസ മാസവസ് മാസത്തിന്റെ ആദ്യ ദിവസം കിട്ടുന്ന ഒരു ശമ്പളത്തിൽ നിന്ന് പകുതിയില അധികം നമ്മുടെ കറണ്ട് ബില്ലിനായി മാറ്റിവ വെക്കുന്ന സാഹച രുമാണ് ഇപ്പോഴും ഉണ്ടകുന്ന കാരണംഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു റൂമിലേക്ക് ഒരു ഫൻ എന്ന സമ്പ്രദ ആണല്ലോ ഇപ്പോൾ കൊണ്ട് നടക്കുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒരു റെക്കോർഡ് കെ എസ് ഇ ബിയുടെ റെക്കോർഡ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ചൂട് കാലഘട്ടത്തിൽ എത്രയോ യൂണിറ്റ് കറ് ഉപയോഗിച്ചു എന്ന കൂടി രണ്ടായിരത്തിനാത്തെ തകർത്തു കാരണം രണ്ടായിരത്തി ഇരുപത്തി ആറിലോരണ്ടാ ഈ വർഷം വരെ വളരെയേറെ ചൂട് അനുഭവിച്ചുണ്ടിരിക്കുകയാണ് അതിനൊരു ഉത്തമ ഉദാഹരണം നമ്മുടെ ഈ വീട്ടിലു ഉപയോഗിക്കുന്ന ഫാനുകളായാലും ഏ സുകളായാലും അതുപോലെ തന്നെ ലൈറ്റുകളായാലും ഇപ്പൊ നമ്മുടെ അ വീട്ടില് വീട്ടിലെല്ലാ ആഘോഷങ്ങള ഉണ്ടെങ്കിൽ എല്ലാ സ്ഥലത്തും ലൈറ്റ് കൊണ്ട് ന റക്കും ഇത് നമ്മുടെ വീട് എവിടെയാന്ന് പോലും നമുക്ക് കാണാൻ സാധിക്കാത്ത ഒരു സാഹചര്യമാണ് പല പെയിന്റുകളിലും പല കളറുകളും പല ഡിസൈനുകളിലും നമ്മുടെ വീടിപ്പ ഇങ്ങനെ.. എ എത്രത്തോളം നമുക്ക് ഭംഗിയാക്കാൻ സാധിക്കുമോ അത്രത്തോളം നമ്മുടെ പണം എത്ര ചിലവായ ഴപ്പല്ല എത്ര ലോൺ എടുത്താലും കുഴപ്പമില്ല അത് നമ്മുടെ വീട് നമ്മക്ക്ഉഷാറാക്കാംണമെന്നുള്ള ചിന്ത മാ ുള്ളൂ ഇപ്പോഴത്തെ ജനങ്ങൾക്ക് അതുകൊണ്ടു തന്നെ അതിന്റെ ബുദ്ധിമുട്ട് പിന്നീടുള്ള കാലഘട്ട ഘട്ടങ്ങളിലായിരിക്കും അവർക്ക്ത് മനസ്സിലാക്കാൻ സാധിക്കുക.
പിന്നെ ഇങ്ങനെരു വീട് കയറ്റി കഴിഞ്ഞാൽ ഇതോടെ നമ്മളൊരു വീടിന്റെ ഇതായത് തീർന്നില്ലല്ലോ നമ്മള് വീടിന്റെ പണി കഴിഞ്ഞുന്ന് പക്ഷെ പിന്നെ ആ വീടന്നും ചെയ്ത് പോകണമെങ്കിൽ ആ ഉപയോഗിച്ച് അത്രയും പിന്നെയും നമ്മൾ ആ വീടുമ്പൊ ക ഇറക്കേണ്ടി വരും കാര ആ ഓരോ ചെറു ഭാഗങ്ങളൊക്കെ ഇടിട്ടും ലീക്ക് ആയിട്ട മറ്റേ ഓലോ വീട ഓട് വീടന്നക്കെ പറയ െല്ലോ ചിലപ്പോ നമ്മളെ കൊ തന്നെ മാറ്റാൻ സാധിക്കുന്ന ചെറിയ കേടുകളായി ഇത്ങ്ങനെയല്ല ഒരു വീട് കയറ്റിട്ട് അതിനപ്പൊ പെന്റും ഇതൊക്കെ അ അത ഒരു വർഷത്തി വരെ തന്നെ നമ്മുക്ക് അതേ ഇൽ നൽക്കും പിന്നെ അതിനോരോ കേട് വന്നിട്ടും ചെറുതായിട്ട് പൊട്ടിയ ഇതായി പക്ഷെ അപ്പൊ അതിനും നമ്മൾ ഉപയോഗിച്ച അത്ര എക്സ്പെൻസ് പിന്ന ും അതൊ പിന്നെ നമ്മൾ ഈ വീടുമ്പക്ക് ക്യാഷ് ചിലവാക്കാ നല്ലതുമ്പോ ന ഒന്നും ഇങ്ങട്ട് കിട്ടുന്നില്ല പക്ഷെ പണ്ട് കാലങ്ങളിൽ അങ്ങനെയല്ലേ നമുക്ക് ഒരു വീട് കയറ്റിട്ടാ പിന്നെ ജസ്റ്റ് അതിന്റെറെ ഒരു മഴക്കാലം ഇതേപോലെ ഓട മാറ്റലെ മാറ്റി ആ ഒരു മെന്റ അടുത്ത മഴക്കാല ആകുമ്പൊക്ക ഉണ്ടാവും അസ്പെന്ന നമ്മെ വ തള്ള മരങ്ങള് പുട്ടി ഒന്ന രണ്ട മാറ്റി വേറെ ഓട് വെക്കുക അങ്ങനെയൊക്കെയള്ള ചെറിയ ചെറിയ ക്യാഷിന്റെ ആവശ്യങ്ങളേ വന്നിരുന്നുള്ളു അന്നൊക്കെ മനുഷ്യനക്ക അതൊക്കെ താങ്ങുന്നൊരു താങ്ങാൻ കഴിയുന്നൊ ഒരു ചിലവേ വന്നിരുന്നുള്ളു ഇപ്പൊ അങ്ങനെയല്ല
തീർച്ചയും അത് ശരിയാണ് പണ്ട കാലങ്ങളില് ഒരു ഓല വെച്ച ഒരു ഭാഗത്ത് ഓല ചീന് പോയാല് ഒരു സാധാരണ ഒരുപലെ വെച്ചാൽ മതി അങ്ങനെ തന്നെ മോട അ അത്ത അതിന്റെ ആവശ്യകത നമുക്ക ഉള്ള പക്ഷേ ഇപ്പോഴത്തെ വാർ ഒരു ചെറിയൊരു ചെറിയരു ഒറ്റൽ വന്നാല് ഇവിടെ ഫുള്ള് ന്റ് തേച്ച് അതിന് വേറെ പണം മുടക്കിയിട്ടാണ് നമ്മൾ വളരെയേറെ ദീർഘം വളരെ പണം അതിെ ചെലവഴിക്കണം ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തീർത്ഥ തീരാത്ത അത്രത്തോളം പറയാനുണ്ട് ഇതിനേ കുുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം
ആഹ ഇതിനെ കുുറിച്ച് വീട്ന്നൊക്കെ പറഞ്ഞാ നഞമ്മള് കൊറേ പറയാനുണ്ട് കണം വീട് വെക്കുകന്ന് അത് അത്രയും നമ്മള് ഇപ്പത്തെ വീട് ട വെക്കുന്ന കാരണം നമ്മള ഭൂമിക്കിന് ദോഷം വരുന്ന അവസ്ഥയാണ് കാരണം പാറ ഈ സിമെന്റ്ൊക്കെ പാറപ്പൊടിന്നൊക്കെ പറഞ്ഞ പാറകൾ തുരന്നിട്ടൊക്കെ നമ്മൾ ആ അത നമ്മ ഭൂമിക്ക് അത്രയും ദോഷമാണ് പണ്ട്െന്ന് പറഞ്ഞ മണ്ണും കൊണ്ടൊക്കെ ആരുന്നു അപ്പൊ അത്രയ്ക്കന്ന നമ്മളെ ഭൂമിനെ നമ്മള് ഉപദ്രവിച്ചിരുന്നില്ല ഇപ്പൊ ഒരു വീട് വെക്കുന്ന കാരണം എത്രത്തോളം നമുക്ക് ഭൂമിൽ ഉപദ്രവിക്കാൻ പറ്റുന്നുണ്ടോ അത്രേയും നമ്മൾ ഉപദ്രവിക്ക ണ്ട് ആ ഓക്കെ ശരിെന്നാ പിന്നീ ഇട് വിളിക്കണ്ടെന്നാ
ഉ തീർച്ചയായും പിന്നെ എടുക്ക